ഹലോ
ഹലോ
ആഹ് കേക്ക്ണില്ലേ?
ആഹ് കേക്ക്ന്ന്ണ്ട് ഇപ്പൊ കേക്ക്ന്ന്ണ്ട്. ഇതുവരെ ഒരു സൗണ്ടും കേക്ക്ണില്ല അതോണ്ടാ ഞാൻ ചോയ്ച്ചതേ.
ആഹ് അഹ് പെട്ടെന്ന് കട്ടായി എന്താ വോ റേഞ്ചിന്റെ ഇഷ്യോ തോന്ന്
ആഹ് അതോണ്ടായിരിക്കാം ഇന്നാല്
ആഹ് റേഞ്ചിന്റെ നല്ല പ്രോബ്ലം ണ്ട് ആഹ് സുഖം അവടെ?
ഇവടിം സുഖം തന്നേണ് കൊഴപ്പൊന്നുംല്ല എന്താ മക്കളൊക്കെ എന്ത് പറയുന്നു?
കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. പഠിക്കാണ്.
ആ പഠിക്കാ.
ആഹ്
ആഹ് എന്താണ് ഇങ്ങളെന്താ പഠിക്ക്ണ്? ആഹ്, ഇൻക്ക് കല്യാണം കഴിഞ്ഞ് മൂന്ന് മക്കള്ണ്ട്.
ആഹ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ നിക്കാണ്
ഏ
ആഹ്
ഏതായാലും പറഞ്ഞാ മാതിരി ആഹ് ആഹ് കല്യാണൊന്നും നോക്കുന്നില്ലേ
ഏയ് ഇല്ല വർക്കൊക്കെ ഒന്നായിട്ട് നോക്കാന്ന് കരുതീട്ടാണ്.
ആഹ്
ഉം ഇങ്ങള് വർക്കിന് പോണുണ്ടോ
ഇല്ലേ ഒരു വർക്കും ചെയ്യണില്ല. ഒരു വർക്കും ചെയ്യുന്നില്ല ഭക്ഷണം ഇതാണ് മക്കളൊക്കെ ഇങ്ങനെ കയിച്ച് കൊണ്ടിക്കന്ന്. അവർക്ക് ഭക്ഷണം കൊടുക്കണ്
ആഹ് ഓര് വേഗം കഴിക്കുവാക്കാറല്ലേ മക്കളൊക്കെ
ഇല്ലെങ്കിൽ ഒക്കെ പറഞ്ഞാ മാതിരി ഓരോ കച്ചറയും കൽബില് വക്കാറേ ഓരോ സ്ഥലത്തും അപ്പൊ പിന്നെ ഒക്കെ പറഞ്ഞ മാതിരി ചോറ് വേഗം കൊടു ക്കാഞ്ഞാലേ
ആഹ്
ചോറ് കൊടുത്ത് അവരെ ഒരു ഭാഗത്ത്‌ ഒതുക്കിയാൽ പിന്നെ നമ്മക്ക് ആഹ് അവര് ഇന്ന് ഉച്ചക്കൊന്നും ഉറങ്ങാത്തവര് ആ ക്ലാസ്സ് രാവിലെ മദ്രസ ഉണ്ട് രാവിലെ മദ്രസക്ക് അഞ്ചേമുക്കാല് ആവുമ്പോത്തേന് വിളിച്ചണം
ഓ ഓ ഓ
അപ്പൊ പിന്നെ ആ ആറേ പത്താകുമ്പോളത്തേന് ആറേ പത്താകുമ്പോളത്തേന് ബെല്ലടി ക്കും അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് ഓല് എണീറ്റ് കഴിഞ്ഞ് അവര് ഫ്രഷായി നിസ്കാരവും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞി ട്ടലോല് സ- മാറ്റി വന്ന്ട്ട് ബുസ്‌തകോം ച്ചായൊടി ഒക്കെ കയ്ഞ് ഭയങ്കര മടിയാണെ ആഹ്.
എലേഹ്
അതാണെ എന്റ ഒരു അരമണിക്കൂറെന്തായാലും പോവും അപ്പോ ഓലെ അയ്ന്റതായിട്ടുള്ള ടൈമിങ്ങിന് വെശ പക്ഷെ വെല്ല്യോന് പിന്നെ അങ്ങനെ മടിയില്ലട്ടോ
ആഹ ആ ശീലായിട്ട്ണ്ടാവും ആഹ
ഇപ്പൊ കൊഴപ്പല്ല പിന്നീ ചെറിയ രണ്ടാമത്തെ ആക്കാണ് രണ്ടാമത്തെ ആക്ക് പിന്നെ ഏയരക്ക്
ചേര്നൊള്ള്ല്ലേ
ആഹ് അവനെ ഏയമുക്കാൽനാ ക്ലാസ് തുടങ്ങുള്ളൂ ഉം ഏയര ഏയെമുക്കാലാവും അപ്പൊ പിന്നെ എങ്ങനെ ആയാലും ഓൻ ഇവ്ടുന്ന് പോവണംന്നുണ്ടെങ്കില് ഏയേകാല് കയ്യും പോവാനൊക്കെ ആവുമ്പോ അപ്പൊ പിന്നെ പ്രശ്നല്ലല്ലോ ഇല്ല ഇവടന്ന് കൊറച്ച് ഇങ്ങട് പോവാണ്ട് ഓര്സൈക്കളുമ്മല് രണ്ടു പേര്ക്കും സൈക്കള്ണ്ട് അപ്പയ് ന്നും അങ്ങനെ പോവും
ആഹ അല്ല എടുത്താണെ കുട്ട്യോൾ ഒന്നും കൂടി വെയ്കിച്ചോല്ലോ വേഗം എത്തുന്ന്ള്ള ന്നിലക്ക്
എന്നാ പിന്നെ സൈക്കിൾമല് വന്നപൊലാ സ്പീഡില് അങ്ങനെ പൊയ്‌ക്കോളും
ഇപ്പല്ല നടക്കണ്ട ആവശ്യം ഒന്നുല്ലല്ലോ പഷെ ആ ഒറക്കത്ത്ത്തേ ഒരു നീച്ചലാ
അതാണ്ആ ടൈമിങ്ങാവുമ്പൊര് മന്ദപ്പുണ്ടാവും ഇപ്പൊ സ്വാഭാവികായ്ട്ട് ഞമ്മളന്നെ ഞാൻന്റെ കാര്യം പറയാട്ടോ ഞാൻ തന്നെ അഞ്ചര ആവുമ്പത്തിന് എണീച്ചാലും കൂടി ഒന്ന് കടക്ക വിരിച്ച് രണ്ടിൻറ്റൂടി പിന്നേം കടക്കൂട്ടോ പിന്നെ വിചാരിച്ചു
ആഹ ആർക്കും ഇനി രാവിലെ രാത്രിയൊക്കെയ ആണ കുയപ്പല്ല വൈകിഉറങ്ങി അങ്ങനെ രാവിലെ നീച്ചലാര്ക്കും ന്നടക്കൂല
ആ അതാണേ ഇന്ന്ട്ട് ഞാന് രണ്ടിൻറ്റും കൂടി അവിടെ തന്നെ കടക്കൂട്ടോ ങ്ങണ്ട് കെടന്ന് കയ്ഞ്ഞിട്ട് മേ ഇനൊന്നും ആവുല്ല വിചാരിച് തട്ടിപ്പടഞ്ഞ്ഞാൻ അപ്പോ തിൻമേ നിച്ചും നിച്ച് നമ്മളെനിസ്കാരയ്ന് എനിക്കൊ സ്വാഭാവികായിട്ട് നിസ്കാരോം ഒത്തും ഇത് ഒക്കെകഴിയുമ്പോത്തിനും നമ്മളത് നമ്മളദിക് ദിക്റ് കാര്യങ്ങൾകയുമ്പോത്തിനും നമുക്ക് അയ്ന്ന് പൊന്തണം ന്ന്ണ്ടെങ്കിൽ ടൈമിങ്ങും വാണം ആ പിന്നെഒക്കപ്പാടെ നേരംണ്ടാവില്ലാ വിജാരിച് തട്ടിപ്പൊളിഞ് വേഗം നീ എണി
രാവിലെ ആയതോണ്ടേ നീക്കലൊരു സ്ട്ടാസ് ക് ക്കണ് പിന്നിങ്ങനെ ഭക്ഷണൊക്കെ വെക്കാണ്ടെങ്കി പിന്നെ കുയപ്പല്ല അങ്ങനങ്ങട് നീക്കു ചോള്ളു പിന്നെഓരോന്ന്ങ്ങനെ പിന്നങ്ങട് ഒറക്കം വര്ല്ല
അതന്നെണേ അതെല്ലാരെ അവസ്ഥ അതെന്നെണ് എന്താ ഈ ഫുളി ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇമ്മച്ചിനൊക്കെ കൂടൊ കൂട്ടോ ഉമ്മാന്റപ്പം കൂടൊ
ക്ലാസ്സായതോണ്ടെ വല്ലാതങ്ങ്ട്ട് ടൈമ് കിട്ടലില്ല എപ്പഴും ക്ലാസ്സല്ലേന്നു ഉം ഇപ്പ ഈ വെക്കേഷനൊക്കെ ആവുമ്പോ
ആഹ അങ്ങനെന്നെയേണെ അന്റെ ഫോർമ ത്തിലൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെനായിരുന്നു ഉമ്മാരെസഹായിക്കൂല്ല എടുത്തത് ഫുള്ള് നമ്മള് ഇട്ടത് ഫുള്ള് ഫുള്ളായ്ട്ടും ഉമ്മാന്റെബക്കറ്റിലങ്ങട് ഊരിട്ടോട്ക്കും ഇങ്ങട് ഏതങ്കിലും ഞായറാഴ്ച ഒഴിവ്ണ്ടെങ്കില് നമ്മള് വേഗം കളിക്കാൻ പോവും ആഹ് അതെന്നെയ പറഞ്ഞത് ഞാനൊക്കെ ഇന്റെ എന്റെ കല്യാണം കഴിഞ്ഞത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ പ്ലസ് വണ് ഫുള്ളായ്ട്ടില്ല എയ്ന്റെ മുനെ കല്യാണം കയ്ഞ്ഞിട്ട്ണ്ട് ആ അപ്പൊ ഞാൻ പറയും അന്നത്തെ കാലം ഈ പയ്നെട്ട് ആയിന്ന് ന്ന്ണ്ടെങ്കില് ഇ ഇപ്പള നമ്മളിങ്ങനെ ചിന്തിക്കാട്ടോ കാരണം പ്ലസ് വണ്ണന്ന്കല്യാണം കയ്ഞ്ഞ് പോന്നതല്ലേ അയ് മാത്രം പ്രായം ഇതു ആയിട്ടല്ലല്ലോ അന്ന് എന്താ എങ്ങനെയ നമുക്കൊരു ഒരു ഒരു കറി പോലും ഒരു പുട്ട് പോലും ഒരു അപ്പം പോലും നമുക്ക്
ഏഹ് അതിപ്പോ ന ഇൻക്കു അറിയില്ല അതൊന്നും ഇപ്പൊ എങ്ങനെ അറിയ കുക്ക്യ്യാണെങ്കി മറ്റേ യൂട്യൂബിലും ഇതിലൊക്കെ ഓരോരോ വീഡിയോസ് ഒക്കെ ഉണ്ടാവുംല്ലേ ഫേമസ് ആവ്ണ ഓരോരോ റീല് അത് കണ്ട് ജീയു അല്ലാതെ അയ്ന്റെ അപ്പറൊന്നും ചെയൂല വല്യ വല്യ സംഭവങ്ങൾ കുക്ക് ചെയ്യണം അങ്ങത്തെ ഒന്നും അറിയില്ല അങ്ങത്തൊന്നും ചെയ്തിട്ടുംല്ല ഇതുവരെ
അത ഞാൻ പറഞ്ഞ ഇങ്ങൾക്കൊക്കെ യൂട്യൂബെങ്കിലും ഉണ്ട് യിങ്ങക്കൊക്കെ യൂട്യൂബങ്കിലുണ്ട് ഞങ്ങളെപ്പോൽത്തെ ആൾക്കാരൊക്കെ ഈ അവസ് തി ഇ ഈ അമ്മയ്മാരെ ത്തുന്നന്നൊക്ക വന്നരവസ്ഥ അപ്പൻ ചൂടി ചപ്പാത്തി പരത്ർഞപോ ഞാൻ ചപ്പാത്തി പരത്തർഞപോ ഇൻക്ക് പരതലേ അറിയില്ല ങ്ങട്ട് യാന് രു മൂലൊക്കെ പോയിരിക്കും പേടിച്ചിട്ട് കാ ഞാ
ഇപ്പ പിന്നെ കണ്ട് ചെയ്യാ നേരുത അപ്പൊ എന്താലേ കാ
അതാണേ ഇങ്ങട്ട് എന്താ മ ഇത് ന്ന്ള്ള തീല് അങ്ങനെ റബ്ബേ ഞ്ഞി പ്പ എന്താ ചെയ്യ ഞാനിപ്പോ ന്താത് ബു ക്കറിയില്ലല് സ്വാഭാവികയിട്ടും ഹസ്ബൻഡിനും മൂത്തച്ഛനും എല്ലാവർക്കും അറിയാം ജോലി ചെയ്യലില്ല ഒക്കെ പർഞ് കൊടുത്ണ് പക്ഷെ ഇബലൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ പക്ഷെ എനിക്കറിയണ്ടേ അടി ചപ്പാത്തി വരത്ത് വക്കുമ്പോൾ ഒരു മൂലക്കെങ് ഫു അർഞ്ണ് പോവൂ എന്നിട്ട് ഈ മൂലക്കെന്ന് ഫു അന്ന് പോവൂ ന്നട്ട് വരൊക്കെ ചിരിക്കു പിന്നെ
ആഹ് നമ്മക്കറിയില്ലല്ലോ പിന്നെ ഇങ്ങനെ കണ്ടു പഠിച്ചു ശീലായ പിന്നെ അങ്‌ട്ട് ശരിയായി കോളും ഫസ്റ്റ് ന്നെ ഇപ്പ ആർക്കും അറിയില്ലല്ലോ
അതന്നെയാണ് ങ്ങട്ട് ന്റെ മ്മപ്പ എന്താ പറയാ ഇപ്പ എന്റെ കുട്ടി ണ്ടാക്കാത്ത ഒന്നും ല്ലറി കക്കൊരു യൂട്യൂബല്ലോണ്ട് ആഹ് ഇപ്പ അമ്മക്ക് അറിയാത്തത് പറഞ്ഞാല് യൂട്യൂബില്ലേ അന്നത്തെ കാലമാണ് നമുക്ക് ഫോൺ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ല ല്ലോ അഹ് അതാണ് ഇപ്പത്തെ മക്കൾക്ക് അങ്ങനെങ്കിലും നോക്കാന്ന് വിചാരിക്കാ ഞങ്ങളാ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളൊക്കെ എന്ത് ചെയ്യാ ഞങ്ങളൊക്കെ അന്തം വിട്ട മേ ഇതാ അറീലല അറീല വിച്ച് പേട്ച്ച്ങ്ങനെ നിക്കും ഞങ്ങളൊക്കെ അതാണേ നമക്കൊരാളട്ത്ത്ന്ന് മോട്ടിവേഷൻ കിട്ടീട്ടു വാണം നമക്കിതു ചെയ്യണംന്ന് ണ്ടെങ്കി അയ് ല്ങ്ങനെ പേടിച്ചു നിക്കും പഴ
അത് എന്താ ഇങ്ങനെ ഒന്നും അറീല എവടെ പോലും അറീലല്ലോ ലേ
അത അതാണ് ഞാ ൻ പറിണതെയ് കാരണം ഇപ്പത്തെ അമ്മായ്മിം മക്കളും പറിണത് ഭയ ങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് കാരണം മുട്ടായി എടുക്കലും കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് കൊറച്ച് അറ്റാച്ച്മെന്റ് ഇണ്ട്. പക്ഷെ അന്നത്തെ കാല അതൊന്നും ഇല്ലടി അതാ ഞാൻ പറിണതേയ് അന്നത്തെ കാലം അങ്ങനെ ഇല്ല ഒരു അറ്റാച്ച്മെന്റും ഇല്ല കാരണം നമുക്ക് പേടിയാണ് മനസ്ക്ക് ഭയങ്കര പേടിയാ
നീ ശരിയാണ് വേ പിന്നെ ഇവരൊക്കെ എങ്ങനെ അറീലല്ലോ ഒന്നാമത് പിന്നെ ഹസ്ബൻഡിനേട്ട് വല്യെ അതങ്ങനെല്ലേ
അതാണ് ഞാൻ ഇനിക്കൊന്നും ഹസ്ബൻഡു ആയിട്ട് ഒരു കണക്ഷനും ഇല്ല കാരണം കുറച്ച് കാലം നിക്കാഹ് കഴിച്ചിട്ട് ട്ട് മൂപ്പര് ഗൾഫ് പോയ്ക്കക്കേണ്ന്ന് ണ്ടെങ്കെ നമക്ക് സീനില്ല കൊഴപ്പല്ലാന്ന് കൂട്ട പക്ഷെ ഇത അങ്ങനെയൊന്നും അല്ല മൂപ്പര് നിക്കാഹ് പിന്നെ ക ആ ഗൾഫ്ന്ന് വെരലും നി നിക്കാഹ് എന്നായ് ച്ചാ കല്യാണത്തിന്റെ രണ്ടീസം മുന്നേണ് ഞങ്ങളെ നിക്കാഹ്. ആ തലേന്നല്ല അയ്ൻ്റെലേന്നാണ് നിക്കാഹ് അത് കഴിഞ് രണ്ടീസം കഴ് രണ്ടാമത്തീസ് ഞങ്ങളെ കല്യാണോണ് പിന്നെപ്പോ എന്ത് പരിചയാ നമ്മക്ക് ഓലേട്ട്ള്ളേ ഒന്നും ആഹ് ഒരു കണ
ഇപ്പ പിന്നെ അങ്ങനെല്ലല്ലോ എൻഗേജ്മെന്റ് കയ്ഞ്ഞ്ട്ട് കൊല്ലങ്ങള് കയ്ഞ്ഞ്ട്ട് നിക്കാഹ് അ അത് കഴിഞ്ഞിട്ട് കൊല്ലങ്ങള് കയ്ഞ്ഞ്ട്ട് കല്ല്യാണം കണക്ഷൻ ഓവറാവാണ് ഇ ഇപ്പത്തെ ജനറേഷനിലൊക്കെ
ഇപ്പൊ ഞാൻ എപ്പളും പറഞ്ഞ കണ്ണീര് ആയിക്കൂട്ടെ പക്ഷെ ഇനക്കും ഇൻക്ക് ഭയങ്കര ഗ്ര പേടേനി കാര്ണം ഞാന് എന്റെ വീട്ടില് ഒരറ്റ മോനും ഒറ്റ മോളൊള്ളു ഞാൻ ആ രണ്ട് പേര് ആങ്ങളീം ഒരു ഞാനും മാത്രൊള്ളു കാര്ണം ഇന്നെ അറ്ഞാ ഇന്റെ ഇമ്മി ഇപ്പി വളർത്തി രണ്ട് കുട്ട്യേളാ കാര്ണം ഇന്റെ ഇമ്മി ഇപ്പി ഒര് മോളെല്ലേ ഞാനാണെങ്കില് ഓലടീല് ഒരാങ്ങളില്ലെതീക്ക് ആഹ് അങ്ങൾന്റെടീകും ഞാൻ ഭയ ങ്കരതേനി ആ തീക് ഞാന് കൂട്ട്കുടുംബം ഇന്നാല് ഇബെല് മൂന്ന ആങ്ങള മൂന്ന് ഏ രണ്ട് അനിയന്മാരും ഇവരും ഒര് പെങ്ങള്വാന് ഇല്ലത്. ആഹ് വല്ല്യ കുടുംബത്ത്ക് അതും പേരമക്കളൊക്കയ്ക്ക് ണ് മൂത്തച്യേക്കൊക്കെ കുട്ടികള് ഒക്കായ കൂടുംബ ബത്ത്ക്ക് ഞമ്മള് ആണ്ട് വരാണ്. അപ്പം ഞമ്മള് ആഹ് അപ്പം ഞമ്മള് വീട്ടീന്ന് ഞമ്മള് ഒറ്റപ് പ്പെട്ട്ക്ക്ണ വീട്ട്ന്ന് ഒന്നായ്ട്ട്ള്ള കുടുംബത്ത്ക് വരുമ്പെല്ല ഒരവസ
ഉം ഉം നല്ല ബുദ്ധിമുട്ടന്നെയ്കാരം. ഞമ്മളവടെങ്ങനെ ഒതുങ്ങി പോയതെല്ലേ. ഇവിടന്ന എന്താ ചെയ്യെണ്ടേ തൊന്നും അറീലല്ലൊ ലെ അസ്ബന്റ്നോട്‌ കമ്പനി ഇണ്ടെങ്കി അങ്ങെനിം കൊയപ്പല്യ. ഓലോട് പറയന്ന് കരുത ഇത്പോലോട് ഒര് കമ്പിനി കണക്ഷനൊന്നുല്ലാതെ അങ്ങട്ട് പോന്ന്ക്കല്ലേ
ഹതാണെ. ഒന്നൂല്ലാതെ നമ്മളങ്ങനെ കണക്ഷഇല്ലാതെ ഞമ്മള് പോവാണ് മേ പാറയാണ്ടോ അന്നെത്തെ കാ അതൊന്ന് പറയാൻ പേടിള്ള കലാണ്
ന്നാ വെച്ചോകുമ്പം ഇന്നത്തെ കാ ണ് നല്ലെ ന്ന് തോന്നും
ങേ ഒരിക്ക പറയാണ്ടോ ഞാനൊക്ക ചിന്തിക്ക ഇപ്പംന്താ ഓരോ കുട്ട്യേള നികാഹയ്ഞ്ഞ്. കല്യാണം കഴിഞ്ഞ്ന്നൊക്കെ വിജാരിക്കുമ്പം ഞമ്മള് ഞമ്മളെ മക്കളെ പടച്ചോനെ അങ്ങാനാക്കണം. ഇങ്ങനാകണം ഞമ്മളെ ചിന്താഗതി സ്വാഭാവികായിട്ടും ഞമ്മക് അങ്ങനെ വരൊല്ലോ. അമ്മളെ മക്കൾക്ക് നമ്മക് ഞമ്മള അത്പോലെ..
കല്ലിയാണക്കാവുംബോത്തിന് എല്ലാരോടും അറിഞ്ഞേ കമ്പിനായി ഒക്കെ റെഡി ടിവും ആരെ അറിയാത്തരൂ ബുദ്ധിമുട്ട് അത് അവിടല്ല
ആഹ് ഇപ്പ ഞാനിങ്ങനെ ചിന്തിക്കുട്ടോ ഓരോ പെൺകു.. ട്ടിളെ സുഖക്കെ ആലോയ്ച്ചുമ്പള് കാരണം അത്രയ്കും എഫക്റ്റാണ് ഓല് സംഭവം അത്രിയേം കൊണ്ടാക്റ്റാണ്
ഒന്നാമന്ന ഇപ്പത്തെ പെൺകുട്ടിലൊക്കെ പിന്നെ ജോലിക്ക് പോയികൊണ്ടാണ്ല്ലേ അത് കൊണ്ട് പിന്നെ കെട്ടിയ പേരില്- ന്നതികം നിക്കൂല അപ്പ ആ ഒര് അമ്മായിമ്മാര്ടെ ആ ഒരു സംഭവം ഓല്ക് വാണ്ട
ആ പിന്നെ അമ്മായിമ്മാര് ആണേ ഇപ്പത്തെ ഇമ്മമാരൊന്നും അങ്ങനത്തതില്ല ല്ലല്ലോ പ്രോബ്ലം ഇല്ലല്ലോ അതെ ഞാൻ പറഞ്ഞെ അന്നത്തെ ഇമ്മാരോക്കെ അറിഞ്ഞാല് ഞമ്മക്ക് ഭയങ്കര പേടിയാണ് അതാണ് ഞമ്മക് പേടിയാണ് സംഭവം ഞമ്മക് അറിയില്ലലോ
ആഹ് പണ്ടത്തെറിമ്പം ആ ഏ ഓല്കു അങ്ങനെണല്ലോ കിട്ടീട്ട് ഉണ്ടാവക ഓല മറ്റേ അമം ആ ബ ഹസ്ബന്റിന്റെ ഇമ്മന്റീന്ന് അപ്പിന്നെ ഓലിക്കും എന്താന്ന് അറിയില
ആ അറ്റാച്ച് മെന്റ് ഓല്ക് എത്രത്തോളം ഇണ്ട് അത് പോലെ അല്ലെ ഓലും ഇങ്ങട്ട് എഫെക്റ്റ്
അത് ശരിയാണ് എങ്ങനെ ഒലക്ക് കിട്ടി അതേപോലെ തന്നെണ് ഓല് കാ-
ആഹ് അതെന്നെ കാട്ടുള്ളു പക്ഷേ എനിക്കൊക്കെ ഭയങ്കര പീടിയേണിട്ടോ റബ്ബേ എന്താണാവോ ഇത്രേം വല്യ കുടുംബം എനിക്ക് വാണ്ടില്ലേ ഞമ്മക് അങ്ങനെല്ലേ ചിന്തിക്ക ഇപ്പത്തന്നെ ഞമ്മക് വീണ്ടില്ലെനി പക്ഷേ അന്നൊക്കെ- അതാണ്